സുഖാണോ
ഓ സുഖമായിട്ടു പോണു നിങ്ങളെന്ത വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ?
പി ഇവിടെ മഴയാണ്...
ഓ മഴയല്ലല്ല
ഇപ്പൊ കൊറച്ച് ആശ്വാസംുണ്ട് നിങ്ങള അടുത്ത് എന്താ വിശേഷം
ഞങ്ങളുടെ സുഖമായിട്ട് പോകണ ഒന്ന് രാവിലെ ഇന്നലെ രാത്രി തൊട്ടന്ന് രാവിലെ വരെ നല്ല നല്ല മഴ ഇപ്പഅത്ര മഴയില കുറച്ച് മുന്ന പെയ്താണ്ട തോന്ന നല്ല വെയിലായിട്ട്
ആ അതെ അവിടെ അവധി പ്ര പ്രഖ്യാപിച്ചനാ
ഇല്ല ഇല്ല ഇവിടെ അലർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഇവിടെ മഴ കിട്ടേണ്ട സമയത്ത്ല്ല കിട്ടിട്ടുണ്ട് പക്ഷെ അവിടെല്ല ട്ട്
ആഹ നല്ല മഴ കിട്ടിയന് ഇട അവധി പ്രഖ്യാപിച്ചിന് സ്കൂളൊന്നും ഇല്ല ഇവിടായിരിക്കും എല്ലാക്കും അവധിയന്ന് നമ്മടെ കുട്ടികളെല്ലാം വീട്ടിൽ തന്നെുണ്ട്
ഓ ഞങ്ങക്ക് ഒരാളാണ്
അതെ അത്രേ
അല്ല അല്ല ചെറിയ മോനാണ് അപ്പൊ ഓനെ നോക്കി ട്ട് വീട്ടിലിങ്ങനെ ഇരിക്കണ് കൊഴ
അതെ വീട്ടിലൊറ്റക്ക് നിക്കുന്ന അതെയ ഞനക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഒരാൾ പ്ലസ് ടു വിന് പടിക്കുന്ന് ഉം അല്ല ഒരാള് പ്ലാസ് ടു പിന്നെ ഒരാള് ഒമ്പതാം ക്ലാസ് ഒരാൾ ഒന്നാം ക്ലാസ്
ഓ ഐ ശയെ ഓ ഫുഡൊക്കെ കഴിച്ച ഇരിക്കാണ് ഇപ്പൊ ഇന്ന ഇന്ന് ചോറണ്ട നോ പൽ സാമ്പാർണ്ടായിനോ പയറപ്പേരി ഉണ്ടായിനോ മീൻ വറുത്തത്ണ്ടായിരുന്നുോ
അതെയ ഞാൻ വറത്തിട്ട് ന്നല്ല മീൻകറി അയലക്കറി വെച്ച് അയല പൊരിച്ചു കുട്ടികൾക്കല്ലേ വേണ്ടു ഭർത്താവിന് രാത്രി നമ്മൾ കുട്ട്യാക്ക് കറിയേ വേണ്ട് പൊരിച്ചത് കൂട്ടൂല
ഓ അ ശെരി അപ്പൊ ഫ്രൈ കിട്ടറ കൂട്ടാര ല്ലെയ
ഇല്ല
ആ അത് നല്ലതാണല്ലോ ഫ്രൈ കൂട്ടിക്ക ഞങ്ങള് ചെപ്പാത്തി യും ചിക്കൻ കറിയും ഉണ്ടാക്കീനു ഒന്നേ
അതെയ രാവിലെ എണീക്കോ?
ആ രാവിലെ നേരത്തെ എണീക്കും അതിനൊന്നും കൊഴപ്പല്ല നളെ ആ അ രാവിലെ തന്നെ എണീച്ച കപ്പ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഉച്ചക്കള്ളത് കഴിച്ച ഇനിയിപ്പോ വൈകുന്നേരത്തെ എന്തെങ്കിലൊക്കെ കഴിക്കണം
ഞാനിപ്പ രാവിലത്തെ കഴിച്ചു ഇനി ഇപ്പൊ ഉച്ചക്കത്തത് കഴിക്കണ അത്രേ കുടിയെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്
അത് ശരി ഓ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇത്രക്ക് ലേറ്റ് ആയാലും
അത് കുട്ടികൾക്ക് അവധിയുള്ള ദിസം ന്റെ ല്ലാം ലേറ്റ് ആകും എല്ലാ ഇപ്പൊ സമയം വേഗം ഇല്ല ജോലിയും വേഗം തീരും കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് അവരെല് കഴിച്ചിട്ട് അത വാ ബാ ക്ക വെച്ചാലെല്ലാം ഉണ്ടാവൊല്ലോ വേസ്റ്റ് ആവോല്ലോ അന്നരം അതെടുത്തിട്ട് നന്നുള്ളയില് വെയിറ്റ് ചെയ്യേൻ കാത്തിരിക്കേന്
അല്ല അപ്പ നമ്മളീ ഫുഡ് കറക്റ്റ് സമയത്തിന് കഴിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസിന്റെ അസുഖം വരുല്ലോ ഓ അതുണ്ടോ
അത് ആ ടൈം എന്തെങ്കിലും ആയിട്ട് ജ്യൂസ് എന്തെങ്കിലും ആയിട്ട് കുടിക്കുന്നുണ്ടല്ലോ അങ്ങനെ വെറും വയരാക്കുന്നില്ലലോ എന്തെങ്കിലും ആക്കല്ലോ എല്ലാട ഒന്നും ചെയ്യാൻ എടുക്കുമല്ലേ ഗ്യാസിന്റെ പ്രോബ് അസുഖം വരും
ആ അതാണ് ഞാൻ ചോദിച്ചത് ഇത്രയും സമയായിട്ട് ഫുഡ് ഒന്നും ക അല്ല ഞമ്മക്ക് ഫു്ഡ് കഴിക്കാണ്ടന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ക് സമയത്തിന് കഴിക്കണം അല്ലാണ്ടെ ഇൻക്ക് വൊമെറ്റിംഗിന്റെ ടെൻടെൻ സി ഇങ്ങനെവന്നോണ്ടിരിക്കും പിന്നെ നമ്മള് ലൈറ്റ് ആയിട്ട് കഴിക്കണ എന്നുണ്ടെങ്കിൽ അതൊട്ട് കഴിക്കാനും പറ്റൂല എന്നാലോ നല്ല വോമിറ്റിങ്ങും ചെയ്യും ഞാന്
ആ വയറ്റില് പ്രോബ്ലം മറ്റുണ്ടാ?
ഏ വയറ്റിന് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല പക്ഷെ ഇൻക്ക് ഫുഡ് കറക്റ്റ് സമയത്ത് കിട്ടണം അത് ഇനിപ്പോ കുറച്ചായാല അത് സമയത്ത് കിട്ടണം അല്ലാ ആ അങ്ങനെ അല്ലാത നിങ്ങക്ക് പിന്നെ നേരെ വൈകിയല് ഞമ്മക്ക് കഴിക്കാനും കഴൂല അതെതായിട്ട് മാറും
ഞമ്മക്ക് പൊതുവേ ശീലം ഉണ്ടല്ലോ ശീലമാക്കീനത്
ഓ അത് ശെരി അതൊണ്ട്
അത് അല്ലാത്താക്ക അത് ഇങ്ങനെ ശീലമാക്കാത്താക്കാ അങ്ങനെ തെക്കെ ഗ്യാസിന്റെ പ്രോബ്ലം എല്ലും വരും ഞാൻ പൊതുവേ കുട്ടികള് ഇ മൂന്ന് മണിക്കാന്ന് എത്ത ത അന്നേരം മോക്ക് കൊടുക്കുന്നവോള അങ്ങനെ ഒന്നിച്ചാ തിന്ന ഒരു മണിക്ക് എത്തന്നല എന്നാ അത് വേസ്റ്റ്ണ്ടന്നുള്ളീേ പിന്നെ അത് ആദ്യം കുട്ടിന്റെ പിന്നെ മറ്റേ കുട്ടികൾ അഞ്ച മണിക്കല്ലേ വരാം
ആ അതെ അതെ
ചെയ്യോ
ഇവിടെ നാട്ടിലന്നെയണ് വിടെ കൂ ലിപ്പണി ആയിട്ട് വർ, ഇത് ചെയ്തൊണ്ടിരിക്കയാണ് ഇപ്പൊ
അതെയാ
ഉം നിങ്ങള ഹസ്സ് ന്തചെയ്യണു
ഇവിടാ പീടികയിലാണ്
ഓ അത് ശെരി കടല്ലായിരിക്കുംല വെജിറ്റബിളിന്റെ കടയാണോ അത് സ്റ്റേഷനറി ഓ ജൂസിനെ അപ്പങ്ങൾക്ക് അത് നല്ല ജ്യൂസ ഒക്കെ കുടിക്കും
ആ നല്ല ജ്യൂസ്ല്ലാം കിട്ടും ഇടക്കിടക്ക് കടയിൽ പോയി കുടിക്ക ഒരിക്കലും ഉണ്ട്
ഓ അതെ അത ശരി അല്ല അപ്പൊ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണോ ജ്യൂസ ഒക്കെ അടിക്കുക
ഷുറു ടെ ചെയ്യുന്നുണ്ടല്ല എന്തേ ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിലല്ലേ പ്രശ്നമ ഉള്ളൂ
ഓ അ ശരി അല്ല ഞമ്മളിപ്പോ നറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജ്യൂസ് കുടിക്കുകയാണെുണ്ടെങ്ക
കണ്ടന് ആായിട്ട് നഞമ്മള് കുടിക്കുന്നില്ലാലോ അതെ ജ്യൂസ് എല്ലാണ്ട് നമ്മളിപ്പ ചായ ചായ ങ്ങൾ കൊന്ന് രാവിലെ കൃത്യമായിട്ട് നിങ്ങള്ൾ കുടിക്കോ ചായ കുടിക്കല്ല എന്താ
ഇല്ല ഇല്ല ഞാൻ ചായ കുടി
ആ ചായഫ അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്ന അങ്ങനെ തിന്ന് അടുക്കുമ്പോം ജ്യൂസ് കുടിക്കുന്നതിന് പ്രശ്നം പ്രോബ്ലം വരൂല്ലല്ലെ പ്രഷ്നം വരൂലല്ല മധുരം കൊറവാന്നല്ലേ ആ കുടിച്ചാൽ തന്നെ നമ്മള് ജ്യൂസാനം കുടിച്ചാലായി എല്ലാണ്ട് മറ്റ വള്ള മധുരങ്ങള് ഉപയോഗിക്കുന്നില്ല അല്ല
ആ അതെ അതെ
ല്ലണ്ടോ വീട്ടില്
ഇല്ല ഇല്ല അവിടെ കൃഷി അങ്ങനെ നട നടത്താറൊന്നുമില്ല നിങ്ങൾ കൃഷി യൂസ് ആക്കണ്ടോ
ഞമ്മള് പിന്നെ പപ്പായ എല്ലാണ്ട് പിന്നെ മഴ തെങ് അങ്ങനത്തെല്ലാം ഉണ്ട്
ഓ അത് ശെരി പിന്നെ ചക്കങ്ങ ചക്ക എന്തെലുംക്കെ ഉണ്ടാവോ ചക്ക ഇങ്ങ ഓ ഞങ്ങൾ ഇവിടെ ചക്കനോട് കൂട്ടാൻ വെക്കും ചക്കൻന്റെ ഇതൊക്കെ പിന്നെ ഉപ്പ് എന്താ പറയാ സ്നാക്സ് ഒക്കെല്ലേ അതൊക്കെണ്ട ഇങ്ങ് ചേർക്കെല്ല
ചക്കയില്ല ചക്ക കേടുന്ന കിട്ടിയാലേ ഒരിക്ക വെച്ചന് ചക്കാ ഇറച്ചീന്റെ കൊട്ടില്ലേ ഇറച്ചി ഇട്ടിട്ട്
ആ അത ശരി അതെ അതെ അതെ ഇറച്ചി ചെക്കല്ലേ നല്ല ടേസ്റ്റ് അത ആ നല്ല ടേസ്റ്റ് നല്ല പ്രോട്ടീനും കണ്ടന്റും
ആ അത് പിന്നെ ഒരിക്കൽ ചക്ക മാത്രം വെച്ചിന് പിന്നെ കാ പെഴുത്തതും കിട്ടീന അല്ലാണ്ട് നമ്മുടെ വീട്ടിലായിട്ടില്ല
ഓ അത് ശരി വറെ എള്ളായിടത്ത
വേട്ടന്നാ കിട്ടണോ അല്ലാണ്ട് വീട്ടില് വാങ്ങിയ ചക്കൊന്നുംല്ല ഈ പപ്പായ തേങ്ങ അതല്ലേ ഉള്ളൂ ഉം വേറ എന്താ വിശേഷങ്ങള്
വേറെന്താ ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ ഇങ്ങള്
ഇല്ല ഞാൻ ചെ പഠിച്ചിന് പക്ഷെ ചെയ്യുന്നില്ലാ താല്പര്യ ഇല്ല ഇത് സ്കൂട്ടി അറിയാ
ശരി സ്കൂട്ടി മേല എടക്കും പോവാറുണ്ടോ അല്ല അല്ല എങ്ക ഡ്രൈവർ അല്ല പക്ഷെ ഞാൻ നല്ല ട്രാവൽ ചെയ്യും നമ്മള് ട്രാവൽ ചെയ്യുമ്പോ ഞമ്മൾ ടെൻഷൻ കൊറക്കാനോ ന മൈന്റെക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ പറ്റുവല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് ട്രാവൽ ചെയ്യും
അതെ ആ
ഉം ഇങ്ങൾ ചെയ്യാറില്ല അപ്പൊന്നൊരു ടെൻഷൻ വന്ന എന്താ ചെയ്യാ
ടെൻഷൻ തരാണ്ട് നോക്കിയാ പോരെ ടെൻഷൻ പിടിക്കാൻ ടൈം കിട്ടണ്ടേ ഫോണിലഞ്ഞല്ലേ ഏത് ടൈമും ഓരോ ബിസിനസ്സ് ഓ കാര്യങ്ങൾ ഓൺലൈനിൽ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോ കുട്ടികളെ നോക്കി ഒറ്റക്ക് നിക്കുന്നത്. നിങ്ങള് ഒറ്റ ഫാമിലിയാ
ആ ഞങ്ങള് ഒറ്റ ഫാമിലിയാണ്. അല്ല നമ്മളീ ഫു ഫുൾ ടൈം ഫോൺ നോക്കണെന്നുണ്ടെങ്കിൽ
എല്ലാല്ലേ വീട്ടിൽ ഇപ്പൊ രാവിലെ ജോലി അല്ലെങ്കിൽ അതിന് കൊറച്ചു സമയം ഇതായി ടൈം വേഗം പോന്നില്ലേ ഇപ്പൊ ടൈമിന് ടൈംമന്നേ ഇല്ല
ടൈംമില്ലാത്തതൊക്കെ ശെ പക്ഷെ നമ്മള് ഫോണില് നോക്കി കുത്തിരി ഇരിക്കാണ് എന്നുണ്ടെങ്കില് ടൈമ് പോ അറിയൂല്ല പക്ഷെ നമ്മുക്കത് ബുദ്ധിമുട്ടായി ട്ട് വരും ചെയ്യും കണ്ടിന്യൂസായിട്ട് ഫോൺ ഇങ്ങന അഡിക്റ്റായിട്ട് പോയാല് ബ്രെയിനിന് കംപ്ലയിന്റ് വരും കണ്ണിന് കംപ്ലയിന്റ് വരും റേഡിയേഷന് നന്നായിട്ട് അടിക്കും ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് കൊറക്ക
അതന്നെ
ആഹ് നമ്മൾ ഒറ്റക്കാണെന്ന് കരുതിക്കാണ്ട് നമ്മൾ വിചാരി ക്കും പിന്നെ ആ ഇതിനു ചെയ്താല് കൊറെ സമയം പോകല്ലോന്ന് വിചാരിക്കും പക്ഷെ നം മ്മക് അതിനുള്ള ദോഷം വരുന്നത് നമ്മള് ചിന്തിക്കൂല
അതന്നെ പക്ഷെ ഇപ്പ എല്ലാരും ജ ഫോണിൽ തന്നല്ലേ ഇപ്പൊ എന്റെ ആങ്ങള ആങ്ങളയില് കാർ ഷോപ്പാന്ന് ഇതാണ് അതിൽ സെയിൽ ഫുൾ ഫോണിൽ തന്നെ ഇരുപത്തിനാല് മണി
ആ ആഹ് അതന്നെ പറഞ്ഞത് ഇപ്പൊ ഫോൺ ആയതു കൊണ്ടാണ് സൗകര്യം കൂടുണെന് അനുസരിച്ചു ആ അതെ അതെ
അങ്ങനത്തെൊരു അവസ്ഥയന്നെ ഇപ്പൊ
പക്ഷെ അതിനനുസരിച്ച് ഇപ്പൊ ട്യൂമറും എന്തൊക്കെ നന്നായിട്ട് കൂടണുണ്ട്
അതെ വേറെന്തെ
ഓൺലൈനായിട്ട് ചെയ്യാറുണ്ടൊ ങ്ങള്
ആഹ് ഓരോന്ന് ചെയ്യുന്നുണ്ട് ഡ്രെസ്സിന്റെ ചെയ്യലുണ്ട് പിന്നെ സ്റ്റാറ്റസ് വർക്ക് അങ്ങനെ ഓരോന്ന് ചെയ്യും
ഓ അപ്പൊ ഓൺലൈനായി വേറെ ആളെ ആശ്രയിക്കേണ്ട ആവശ്യ ഇല്ലല്ലോ ല്ലേ
ഇല്ല നമ്മള ആവശ്യത്തിന് എന്തായാലും കിട്ടും
ആഹ് അല്ല അത് ഞമ്മള് എന്നൊക്കെ വിചാരിച്ചാല് ഞമ്മള് വേറ ഉള്ളവരുടെ നമ്മള ഇപ്പ ഒരാള് ഇങ്ങനെ പണിക്കൊയ്ക്കാണ്ട് നമ്മള് ഓലോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഓൽക്ക് ഭയങ്കര ദേഷ്യവും
അതാന്നല്ലെ വല്യ പ്രശ് ഇവരോട് ചോദിക്കും ഇവർക്ക് ഭയങ്കര ഡിമാൻഡാ തെരുല എടു എടുക്കല്ലേ അമ്മക്ക് ആവശ്യണ്ട് നമ്മള ആവശ്യങ്ങളാന്ന് അയ്യോ കുട്ട്യോള്ക്ക് ന്തെങ്ക ആവശ്യം വരുമ അങ്ങനെ കിട്ടൂൽ
ആ ചെയ്യ ആരേം കയ്യ് കയ് നീട്ടേണ്ടര ആവശ്യ
ഇല്ല അന്നേരം ഞാ ഈ ഓൺലൈല് ഇതാക്കുന്നോണ്ട് നമ്മക്ക് നല്ലെന്നെ ആ കിട്ടുന്നുണ്ടല്ല അന്റെ ആവശ്യള്ള കാര്യങ്ങള് അഥവാ പെട്ടെന്ന് നമുക്കൊരു ഫുഡ് ഓർഡർ ചെയ്യാനാ ഹസ്ബൻറിന്റെ ഭാർത്താവിന്റെ. അവട ക്കം കൊടുക്കൂ അങ്ങനെ അമ്മളെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. നിങ്ങളൊ
അതെ അതെ അതന്നെ നമ്മളെ കയ്യില് പൈസണ്ട്ന്ന്ണ്ടെങ്കില് അതിന് ന മ്മക്കൊരു ഫ്രീഡായിട്ട് നമ്മക്കന്നെ കിട്ടും.
നിങ്ങളൊന്നുംചെയ്യുന്നില്ല നിങ്ങെളെന്തെന്ന് ചെയ്യുന്ന്ണ്ടാ
ഏല്ല. ഞാൻ ഓൺലൈനായിട്ടൊന്ന് ചെയ്യ്ന്നില്ല. ഞാൻ ഓൺലൈനായിട്ട്പ്പ ഈ, ഇത് സംഭവം മാത്രേ ചെയ്യ്ന്നുള്ളൂ. ഞാൻ ഫുള്ള് പഠിച്ചതായിരുന്നു. പ പഠിച്ച് സ്കാനിങ്ങിൻ്റെ ഇത് പഠിച്ചതായിര്ന്നു. പിന്നെ ഇൻക്ക് വർക്കെയ്യാൻ പറ്റാതായി.
എന്തേ. വർക്കെയ്യാഞ്ഞേ?
അങ്ങനെ നിന്ന് പോയി. ന്നാ ശരി ങ്ങളെ വിളിക്കേ
ആയിത്ത് അലോ
ന്നാ ശരിട്ടോ